ആഹ, എന്താ, ചെയ്യന്ന്, ചാടിക്കന്ന്
ചായോടിക്കെ, കഴിഞ്ഞു, മോള, സ്കൂളിട്ട്, വന്നട്ടെ ഓള, തിരക്കിലായിരുന്നു. ആ, ഓള പിന്നെ ഓഞ്ഞയും, ചെയ്തളാ എന്നൊക്കെ, പോ, നിസ്കരിക്കാൻ, നേരം, വിരുന്നേരുണ്ടായി അപ്പൊ, ഹ്ഹ, നിസ്കരിച്ചാൻ, വന്ന, എൽ, കെ, ജിയില
അതെ, പ, പോമ്പോ, വാശിണ്ടോ, കരയോ.
ഇല്ലയ, ക്ലാസ്, കഴഞ്ഞ്, വന്നപോത്തിനേ.
ആഹ, ഭക്ഷണം, കഴിച്ചു, ഉറങ്ങീണ്ടാവൂല്ലേ.
അ, പ്പൊ, ഇരുന്നേരും, ഉണ്ടായിന്ന്, ഭക്ഷണം, കഴിച്ചിട്ട്യാ, അപ്പൊ, അവർക്ക്, ബേക്കറി, കഴിച്ചോട്ടോ അതന്നിട്ട്, ഞൻ, നിസ്കാരം, ക ഇിഞ്, വന്നോക്ക്പ ആയാള്, ഒറങ്ങീക്ക്ന.
പാവൻ, ചെറിയ, കുട്ടിയല്ലേ, ഇവിടെ, അതെ, വന്നേക്കന്നെ, കിടന്നുഒറങ്ങും, പേരകുട്ടി. ങ്ങളോട്ന്ന്, പോയിട്ടില്ല
അയ്, അതല്ല, എന്ന, രണ്ട, ദിവസമായിട്ട്, ലീവ്, ഇരുന്നുള്ളത്, എന്നാല് അപ്പോ, തന്നെ, ആ, നേരം, ഉച്ചക്ക്, ചിലപ്പം, കിടന്നുറങ്ങാ, ആ ശീലപ്പ ഒന്നുണ്ടായിണ്ടി
ആഹ്, അതന്നെ, ഇവടേം, ഒച്ചക്കമ്മളെന്നും, ഒരകീട്ട്, മക്കളേ, അവടെ പോയ, ഒരാൾക്ക ണ്ട്. ഇന്നലെ, കൊണ്ടോട്ട്, വ, ചോറും തിന്നാണ്ട, വന്നിക്ക. ഒന്നും, കഴിക്കാണ്ട, വന്നിക്ക.
വെള്ളം, കൊടുത്തണ്ട്, വെള്ളംണ്ട്, ഡോക്ടർ, കാണിക്കത്, നാളെയാണ്. ഇന്നായിരുന്നു, ഇന്ന്, ഡോക്ടർ, ലീ, വേണന്ന്, പറഞ്ഞപ്പോ.
ഒമ്പത്, തുടങ്ങിയാ?
ഒമ്പക്ക്, കിടന്ന്.
കടന്നല്ലേ, ഡേറ്റ് എന്നാ, അടുത്ത, മാസം, ജൂലയ്
ആഹ്, ജൂലൈ, മുപ്പത്തി ഒന്നാം, തീയതിയാ
ആഹ്, ആ, ആഹ്, ആഷള്ള, ഉം, കൊ പ്പൊന്നില്ലാരിക്കട്ടെ, അൾക്ക്, കൊഴപ്പില്യ, അവക്ക്, ഇപ്പ ദേ, എട്ട്, തുടങ്ങ അഞ്ചാംതിയ്ക്ക് എട്ട് തൊടങ്ങോ ഇനിയിപ്പോ അഞ്ചന്തിക്ക്, എട്ട്, തൊടങ്ങും, പോയ്‌, നാള പോയ്, കൊണ്ടരണം, ഹോസ്പിറ്റലിൽ, കൊണ്ട്പോകാനായ്ട്ട്, മറ്റന്ന, മോല്, ഷുഗറ്, ടെസ്റ്റ് ചെയ്യാനോ സ്കാനിങ്, ണ്ട്, അത്, കഴിഞ്ഞിട്ട്, വ്ടെ ഷുഗറ്, അണ്ടത്ര, ഇത് അത് എന്താണ്, മറ്റേ, ഗ്ലൂക്കോസ്, പൊടി, കുടിച്ചിട്ട്
ആഹ്, അത് ഇപ്പൊ, തന്നെ, അത്, പ്രമേഹം, ചെക്ക്, ചെയ്തപ്പോ നോക്കി, അപ്പോ, ആ, ഗ്ലൂക്കോസ്, കുടിച്ച്, എങ്ങാണ്ടുള്ള, ടെസ്റ്റ്, ചെയ്തത്, അപ്പൊ, ആഹ് അ അപ്പൊ, തന്നെ, ചെയ്യല്ലോ, ഒന്നര, മണിക്കൂർ, കഴിഞ്ഞിട്ട്, അപ്പൊ, ഭയങ്കര, ഇരുന്നൂറ്റി, എത്രയോ ആഹ്, ആഹ്, അവിട്ന്നന്നെ, ഹോസ്പിറ്റലിന്ന്, ചെയ്ത്, അപ്പ, കുച്ചു കൂടി ആ പാക് ഇക്കര്, മൊത്തം, വള്ളത്തി, കൽക്കിട്ട്, കു ബാക്കി, ഇരുന്നൂറ്റി, ഇണ്ടായിന്ന്, അപ്പോ, ഡോക്ടർ, അറഞ്, ആ, ഗ്ലൂക്കോസ്, കുടിച്ചി ഉള്ളതാവും അങ്ങനെ വീട്ടിന്ന് ചെയ്യാൻ പറഞ്ഞ വീട്ടന്ന് ചെയ്തോ മുമ്പ ഫാസ്റ്റിങ്ങ് എത്രയ തൊണ്ണൂറ്റി നാലാ മറ്റ് ഭക്ഷണം കഴിച്ചിട്ട് നൂറ്റി മുപ്പത്തി ആറാ നൂറ്റി മുപ്പത്തി ആറ് അപ്പൊ പ്രഗ്നന്റ് അയിന്നെല്ല നോ ഇത് സാധാരണ കൊഴപ്പില്ലത്ര പക്ഷെ പള്ളയിൽ ഉണ്ടാവുമ്പോ അത്ര ട്ട പാടിയ തൊണ്ണുറ് പാടുള്ളു എന്ന് എന്നിട്ട് ഗുളിക എയ്തി ഗുളിക കുടിച്ചു നോക്കുമ്പ ഈ തൊണൂറ്റി നാല്മ്മെ തന്നെ നിക്ക്കാ അപ്പൊ അവര് പറഞ് ഇൻസുലിമ് വെക്കണം ക്കണന്ന് ആ ഇൻസുലീനാണിപ്പൊ രണ്ടു നേരം
അയ്യോ അ എന്താണാവില്ലേ അങ്ങനെ ഇവൾക്കും അങ്ങന തന്നെ ഇവൾക്കും ഇൻസുലിൻ പറഞ് ഇവൾക്കും ഗുളിക കൊടുത്തിട്ട്ണ്ട് ഇത്
ആഹ് ഗുളി കൊടുത്തിട്ട് മാറ്ന്നില്ല പക്ഷെതന്നെ തൊണ്ണു ആഹ് അത് സാധാരണായിട്ട് തൊണ്ണുറ്റിന്നാലോള്ളൂ ഷ് ഷുഗറിയാ പക്ഷെ പ്രെഗ്നന്റ് ആകുമ്പോ തൊണ്ണൂറ് പാടുള്ളൂ നാല് കൂടുത്തലാണ് ഇൻസുലിൻ വെച്ച് നോക്കുമ്പോ എമ്പത്തഞ്ച് എമ്പത് ത്തറഞ് നാളെന്ന് പോകുമ്പാ ദന്നെ ആഴ്ച രണ്ടാഴ്ച കൂടുമ്പോ ഷുഗറ് ചെക്ക്ചെയ്യണോ ഷുഗറ്ണ്ടാവുമ്പോ കുട്ട് ട്ടിട മിടിപ്പ് കുറഞ് വരുവത്രെ ഞാനെന്നെ ആഹ് ആദ്യം സൂചി ആയിരുന്നു ദിവസം കാല്ലെ രണ്ടു തൊടമ്മേ കൈയ്മല് പിന്നെ ഒരാള് വെച്ചേരണല്ലോ അങ്ങനെ സൂചി മാറ്റിട്ട് ഇപ്പം ഇൻസുലിന്റെ പെന്നുണ്ടല്ലോ
ആഹ് പിന്ന ആഹ് പൊട്ടി ആഹ് അതെങ്ങനെ അമർത്തി കൊടുക്കേ
ആഹ് അത് അയ്മതന്നെ അയിത്തന്നെ ഉണ്ടാവും മരി ന്ന് ആമര് ആഹ് ആ മരുന്ന് പിന്നെ കഴിയുമ്പോ മാറ്റ് റ്റ് വ വേറെ വാങ്ങിട്ട് വാങ്ങേണ്ടി വരും മരുന്ന് മാത്രം ആഹ് പിന്നെ അയിമ ബാക്കിലുഉണ്ടാവും ഇങ്ങനെ തിരിച്ചൊടുക്കാൻ എത്ര അളവി അളവുണ്ടാവും അതിനനുസരിച്ച് തിരിച്ചെടുക്ക രാവിലെ നാലും രാവിലെ എട്ടും രാത്രി നാലു ആണ്
ആഹ് ഭക്ഷണൊക്കെ എങ്ങനെ ചപ്പാത്തിയോ ചോറോ ചോറൊക്കന്നെ
ഈ ഭക്ഷണല് ചോറ്ന്നാ പാടിയ ഭക്ഷണോന്നും കഴിക്കാൻ പാടില്ല ഉച്ചക്ക് ചോറ്ന്നാപറഞ് രാത്രി അരി ഭക്ഷണം ഒഴിവാക്കാൻ പറഞ് അപ്പൊ ഞാൻ ഫ്രൂട്ട്സ് നല്ല ഓഡ്സോ ഇങ്ങട്ട് ഇങ്ങോട്ട് വന്നെക്കണ് അതക്ക ഇവിടുത്തലെ ആഹ് ഒമ്പൈ കിടന്നപ്പങ്ങോട്ട് വന്നാണ് ആ ഒമ്പൈ കിടന്നപ്പങ്ങോട്ട് വന്നാണ്
അത് ശരി അപ്പ ഇഞ്ഞി ഇവിട്ന്ന പോവ പ്രസവത്തിന് പ്രസവിച്ചത് ഇവിടെയ
ആഹ് രണ്ടാമത്തല്ലേ അപ്പൊ ഇവിടെയാ ഉം ഇവത ൻഷള്ളാ നാല്പതൊക്കെ കഴിഞ്ഞിട്ട് പോകുള്ളൂ
പോകൊളങ്ങോട്ടല്ലേ ആഹ്
ഉം
ഇവിടെക്കൊന ഇണ്ടായ കൂടുതൽ ഇമ്മാരെ വീട്ടിൽ ആണ് നിൽക്കൽ ആ ഇവിടെയൊക്കെ കൂടുതലും പിന്ന രണ്ടാമത്തി മൂന്നാത്തി ഒക്കെ ആണങ്ക വീട്ടിൽ തന്നെ ക്കൊള്ളും കരവട്ട ആഹ അങ്ങനെ ഇല്ലറ് ഞ ആഹ അങ്ങനെ തന്നെയന്ന എല്ലാവടും ഫസ്റ്റ് മ്മന്റോടി അങ്ങന തന്നെ ഇവിടെ അത്ത മക്കളൊന്നും ആരും അങ്ങനെ അങ്ങട്ട് പോവില്ല ഒക്കെ അവിടെ അങ്ങനെ തന്നെന്ന് കേക്കുക
മ്മ്..... ഉ ഉ പിന്നെ സാത്തത് രണ്ടാമത്തെ പിന്നെ രണ്ടാമത്തെ അ താത അതരി രണ്ടാമ പിന്നെ അവിടെ എന്താണ് ചെക്കൻട്ടോടെ കൊറച്ച നേരം നിന്ന് പിന്നെ ഒരു ഇരുപത് പേരടന്ന് പിന്നെ ഇങ്ങട്ടന്ന മൂന്ന് ഉ ഞാൻ മൂന്നാമത്തും തന്നെ ഞെ വിട്ട തന്നെയന്ന് ഒരാളെ ഇല്ലാതാവുമ്പോ കോള നിന്നെ ഒറ്റക്ക ആയപ്പോ
ആ അതെ സൗകര്യക്കെൻസച്ചിട്ടാണ് ഞമക്കെ ആ ഇ ഇബ്ടാരൊക്കെള്ളത്
ഇവിടെ പിന്നെ ഉമ്മേ യ് നാത്തു ഉസ്കൂ പോണാണ് പിന്ന്മ്മണ്ട് പിന്നെ പിന്നെ മെനിൽക്കണ ആള് ഇണ്ടാവല്ല
അതെ അതെ ആളാ ആളാക്കിക്ക്ണ രാത്രിണ്ട
ആ ആ ണ്ട് മറ്റേ നടക്കൂല കുട്ടീനെസ്കു മ്മാക്കൊറ്റക്ക് പറ്റു നടക്കൂല നെ അമ്മളന്നെ നോക്കണ്ടിരു നോക്കലൊന്നുണ്ടാവൂല ആഹ പിന്നെ ആദ്യം പറഞ്ഞീന്നെന്താച്ചലപ്പോ പോ പോണ സ്ഥലണ്ടല്ലോ
അങ്ങതാക്കാം ഞങ്ങളുതെ ആ പിന്നെ അതുവല്ല അവിടെ നല്ലപോലെ ചോറ് ആ മരുന്നും നല്ലപോലെ കിട്ടു കൊറേപ്രാവശ്യത്ത കൊടുക്കണള്ളൂ അടെേ
അത് കിട്ടൂല ആ രണ്ടും കണക്കന്നെയാണ് ഒക്കെ ഒരേ പൈസ തന്നെയ ആക്കും
ആ അതെന്നെ ഇവിടെയവിടെയൊക്കെ കണക്കന്നെ നമ്മള് വീട്ടില്ള്ളത് നല്ലപോല കടക്കാല്ലാ വേണ്ടെ ഇതവിടെല്ലാതാ കൊറച്ച് കൊറച്ച് തേച്ച്ട്ട് അതുവെല്ലാരും ഭക്ഷണം നാട അത്രത് കിട്ട്ണില്ലാറേണ്ട് ഉം ആക്കെന്ത് അതൊക്കെണ്ട് ആ അതൊക്കെണ്ട് ലും ആവി പിടിപ്പിക്കലും എല്ലാത് നല്ലത്ണ്ട് കുളി കുളി ഉഷാറാ ആര് ചോയ്ച്ചാലും അതന്നെ വെച്ച് തൊണ്ണൂറാമു കൂളിഷാറ ഭക്ഷണം നന്നല്ലാറയു പ്പങ്ങനെ ഇവിടെ ഇപ്പങ്ങനെ തന്നെ വീട്ടിൽന്നെ അവരെ വീട്ടിലായുവ അവര് ഇതാണേ ഈ ഡയറ്റ് ഭക്ഷണാ കൊടുക്കെ ഡയറ്റ് നോക്കിട്ട് ക്ക നോക്കീട്ട് ടെസി നോക്ക് ആ ആ അങ്ങനെ കൊടുക്കാവര് ആ ആ അതന്നെ ഒരുവക നല്ലന്നെ ത ത തച്ച് ആ അയിലൊന്നൊരു കാര്യല്ല അതന്നെ ഇവിടുത്തെ ന്റെ മരോള് തീരതടീല്ല്യ
വഹ
അവിടിവിടെ കൊണ്ടാക്കിട്ട് ഇനിപ്പോ കുട്ടി കോലം കേട്ടാ ഇറങ്ങാ ആ
ഉം ഉം ഉം ഞാൻ ഞാൻ കല്യാണം അതേപോലെ ആ അടിച്ചാണ് ഞാൻ അടി പോയി നിന്നാലും ഇപ്പോഴുംണ്ടത്യാശം
ആ തടിച്ച പിന്നെ കൊറയാവാ ബുദ്ധിമുട്ട് അതാണ്ങ്ങത്
ഇപ്പോളു ആകെ ആകെത്ര നാല്പ്പത്തിര നാ നാ നാപ്പത്തിരണ്ട് കിലോണ് വ്ളാകെ ഉം നാപ്പത്തിരണ്ട് കിലാണിവള് ഉം പ്പൊ നാല്പ്പനാല്പത്തിണ്ട ആയിക്ക പ്പ വിശേഷയ്ന്ഷം നല്ലാം കുറവാ ഡോക്ടറന്ന പറഞ്ഞിതേ എന്നിട്ടയ്ല് ഷുഗർ വന്നിക്കപ്പൊ ഇത് ടെസ്റ്റ് എയ്തക്കുമ്പോ ഉം - നി എന്തായാലും നീപ്പോ ആ ഞാ പറയും ഭക്ഷണൊക്ക കഴിചോൻ ആ യൊള്ളു ആളെ ആൾകാണങ്കി നല്ല വെശപ്പുവത്രെ പ്പോ പാവം. കഴിച്ച ഫ്രൂട്ടസ് തെക്കെയ്ട്ട് കഴിച്ചാറഞ്ഞ് ആ ചോ ആൾക്കാണങ്കിചോറന്നെ വാണം ഉം
ഉം ചോറ് തിന്ന് ശീലായ പിന്നെ ചോറന്നെ അമുക്ക് ക്ക് പിന്നങ്ങനൊര് ശീലായിപ്പോ തിന്നാ യ്ട്ട്അങ്ങണ്ട് ശീലാ-
പിന്ന കൊഴപ്പില്ലേ ആ അതന്നെ എന്തെയു കഴിച്ചാ മതി ചായ കടിന്ന്‌ രാവില ചോറ് ന്നും രാത്രി
അങ്ങനെ ഒരു ആ ചായല്ല ഉം ചായ തീരെ കുടിപൊതുവെ ഒര് ക്ലാസ് ചായ അം കുടിക്കൂല്ല ആ ആ ഇക്കങ്ങനൊന്നുല്യട്ട ഞാൻ രാവിലെ - നിർത്തിയത ഇപ്പൊ തുടങ്ങി ഉമ്മ ചായ കുടിക്കണ്ടമധുരം കൊറച്ചിട്ട് ഞാൻ പാലൊക്കെ ഒഴി
ചായിട്ടണോ ചെലോർക്ക് ഭയങ്കരതാണ് ചായല്ല്യങ്കിലും ഭയങ്കര തലവേദന വൈന്നേരം നാലേകാലിനും പിന്നെ വൈ രണ്ടു നേരം
ആ മ്മള് നോമ്പോയ ഇണ്ടാക്കി കൊടുക്കും അപ്പൊ ഇല്ലാരും കുടിക്കും എന്തായാലും മാണം അപ്പൊ ഒരുഷാറിന്.
ഈ ടൈം ഞങ്ങള് ചായുടിക്കുല്യ നാല് മണിക്ക് ചായയെ വല്ല പൊരി കറി ഉണ്ടാക്കി കൊണ്ട് ര് അങ്ങനെയൊക്കെയാണെങ്കി അപ്പ ചായ
നോമ്പിന് പിന്നെ പൊരിക്കടിയ്യതെ നടക്കൂല്ല.
ആഹാ ഞാൻ ഇപ്രാവശ്യം ഇണ്ടാക്കില ഇപ്രാവശ്യ ഞങ്ങ ഇല്യ ഇപ്പഴും കഴിഞ്ഞട്ടില്ല ഞങ്ങള് മാത്രണ്ടാക്കിയുള്ളൂ
ഉം ന്റെ ന്റെ വീട്ടില് ഞാഉണ്ടാക്കൂല്ല ഇവിടെ പിന്നെ നോമ്പിന് ഫുള്ള് പൊരിക്കടി വേണം ഫുള്ളും മുപ്പത് നോമ്പിനും
മോള വീട്ടിലാ അങ്ങനെ മൂത്ത മോള വീട്ടില് ര രണ്ടാളെ വീട്ടിലുണ്ടാവട്ടെ ൻ്റെമോ വിളിച്ചുകയിഞ്ഞ ന്നോട് പറയെം ഇമ്മാ പൊരിക്കാടിണ്ടാക്ക് എന്താച്ച മേടിച്ച് വയറ് കഴിച്ചോളി ചായേം ജ്യൂസും ഫ്രൂട്സൊക്കെ എണ്ണ കടി അസുഖങ്ങള് വരുന്നുപർനിട്ടേ ഭക്ഷണത്തിലൊക്കെ വയങ്കര പൊറാട്ട കഴിക്കൂല്യ കോള കഴിക്കൂല്യ സെവനപ്പ് കഴിക്കൂല്യ അതൊന്നും കഴിക്കുല്യ അത്
നമ്മള് അതൊക്കെ കഴിക്കുചെയ്യും.
ഉം മധുരം കഴിക്കൂല്യ ഉം എന്റെ മോന എപ്പോളുംചെർതാ പത് മുപ്പത് വയസയി ഒരു കാര്യവും ഇല്ല ഇപ്പോഴും ചെ പത്ത് ഇരുപത്തിനാല് വയസായ ചെക്കന്മാരെ പോലെ ഹ ഹ ഓനെ കണ്ട എല്ലാരും ചോദിക്കുന്നുന്ന് കല്യാണം കഴിക്ക ആഹ് ഞാൻന്ന എട്ടക്കണ അതാവൻ്റെ ആഹ് എന്റെ ഇന്ന് എത്തിക്കുന്നീ ആഹ് ആഹ് ആഹ് ആഹ് ചെറിയ ചെക്കൻ അന്നേ ഇപ്പോഴും അതേപോലത്തെ ഫോട്ട പിന്നീ തോന്നുന്ന നേരിട്ട ചെറിയൊരു ചെക്കനാ ആഹ അതന്നെ ആഹ് മുപ്പത് വയസ്സായി എനിക്ക് മാഷാഅല്ലാഹ്. ആഹ ആയിക്കോട്ടക്ക ആ ശരിയക്കെ ആഹ ശരി വിളിക്കണ്ട്. ആക്ക ശരി.